ഹലോ ഹലോ
ആഹ് പറയൂ
കുടിവെള്ളത്തിനെ കുറിച്ച് കുടിവെള്ള ക്ഷാമം ഒക്കെണ്ടാ നിങ്ങടെ അവിടെയൊക്കെ
ആ ഉണ്ട് നമുക്കിപ്പോ കെണർന്നാണ് നമ്മൾ വെള്ളം എട്ക്ക്ന്നത് ഇപ്പം അ ആ
ഓക്കേ
യ്ക്കാണില്ല ആ പിന്നെ ഇപ്പം അ മഴയൊക്കെ പെയ്തോണ്ട് ഇപ്പൊ കിണറില് വെള്ളൊണ്ട് അപ്പൊ നമ്മള് അടുത്തുള്ള വീട്ടിന്നാണ് എടുക്കുന്നത് ഇപ്പ ചെല വീട്ടുകളില് കിണറിലെ വെള്ളം വറ്റും ആ വേൽ വേനൽക്കാലത്താണ് നമ്മടെ കെണറിലുള്ള വെള്ളം വറ്റും ഇല്ല നമ്മക്ക് അങ്ങനെ ജലനിധി ഇല്ല ജലനിധി ഇല്ലാത്തത് കൊണ്ട് നമ്മെ കെ കെണറിലുള്ള വെള്ളം കൊണ്ടാണ് കുടിവെള്ളം ഉപയോഗിക്കുന്നത് പക്ഷെ വെയിൽക്കാലത് ത്ത് നമ്മുടെ കിണറിലെ വെള്ളം വറ്റും അപ്പൊ നമ്മള് ആ അട്ത്തെ വീട്ടില് കെണറില് മോട്ടർ വെച്ചിട്ടാണ് നമ്മള് കണക്ഷൻ കൊടുത്ത് അങ്ങനെയാണ് നമ്മള് വെള്ളം എട്ക്ക്ന്നത്
ഓഹ് ഓഹ് അപ്പൊ ഈ കിണറിലെ വെള്ളം എല്ലാ വർഷവും തേകുവോ എങ്ങനെയ ഇത് ഈ വെള്ളം ആഹ് അപ്പ അഴുക്കൊന്നും വീഴില്ലേ
ഇല്ല അങ്ങനെ നമ്മളിപ്പ എന്തായാലും കുടിവെള്ളം നമ്മള് എന്തായാലും തെളപ്പിച്ചിട്ടാണല്ലോ കുടിക്കുന്നത് നമുക്കിപ്പ വിശ്വസിച്ചിട്ട് വെള്ളം കുടിക്കാൻ പറ്റൂല്ല അങ്ങനെയാണല്ലോ ഇപ്പൊ പണ്ടൊക് ക്കെ ആണെങ്കിൽ പച് പച്ചവെള്ളം കിണറിലെ വെള്ളം അപ് അപ് അങ്ങനെയും കുടിക്കും പക്ഷേ ഇപ്പ ഇപ്പഴ് ഇപ്പത്തെ കാലഘട്ടം നമുക്ക് വെള്ളം നമ്മളെ കെണറിലുള്ള വെള്ളം തന്നെ വിശ്വസിച്ച് കുടിക്കാൻ പറ്റൂല അപ്പൊ നല്ല രീതിയില് തിളപ്പിച്ചാറ്റിയ വെള്ളാണ് ഇപ്പൊ കുടിക്കുന്നത്
ഓക്കെ അപ്പൊ നമ്മ നമ്മ എല്ലാത്തിനും മാ വെള്ളം അല്ലേ അപ്പൊ കഞ്ഞി വെക്കാനും കറി വെക്കാനും ഒക്കെ ആ വെള്ളം തന്നെയാണ് അപ്പൊ നെറ്റ് വെല്ലോം ഒക്കെ ഇടുവോ അയിൽന്റെ പൊറത്ത്
ആഹ് ഇടല്ണ്ട് കാരണം ആ അതിന്റെ അക് ത്ത് എന്തെങ്കിലും വീണ് കെഴിഞ്ഞാ പിന്നെ ഇള്ള കെണറിലെ വെള്ളം കൂടി വറ്റേണ്ടി വരും
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ആ നല്ല രീതിയില് സേഫ് ആയിട്ട് നോക്
ഓ ഓ എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും ഇണ്ടാവും അല്ലേ കെണറ്
എല്ലാ വീട്ടിലും കിണറുണ്ട് നമുക്കാണെങ്കില് ആ കെണറിലുള്ള വെള്ളാണ് വിശ്വസിച്ച് കുടിക്കാൻ പറ്റ കാരണം ഈ ഇപ്പം അറിയാലോ വെള്ളം കൊണ്ട് വെള്ളം കുടിക്കുമ്പോഴാണ് ഏഹ് പല പലയിടത്തിലുള്ള വെള്ളം കുടിച്ചിട്ടാണ് ഓരോരുത്തർക്ക് ഏഹ് എ എന്താ പറയാ മഞ്ഞപ്പിത്തൊക്കെ വരുന്നെ അസുഖം വരുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഈ വെള്ളത്തി നിന്നാണല്ലോ വരുന്നത് നമ്മളുടെ ഏഹ് കഴിഞ്ഞ രണ്ടു മാസം മുമ്പേ ഇവിടെ ഒരുപാട് പേർക്ക് ആഹ് ആഹ് വെളം വെളളം കുടിച്ചതിന്റെ പ്രെ പേരില്എവിടുന്നാ കുടിച്ചതെന്നറിയില്ല. ആ വെള്ളം കുടിച്ചിട്ടാണ്, ഒരുപാട് മലക്കുപോന്ന ആൾക്കാര് മലക്കുപോയ ആൾക്കാരാണ് അവരൊക്കെ ഈ മഞ്ഞപ്പിത്തം വന്ന് അസുഖം വന്നിട്ടായിരുന്നുണ്ടായത്, അപ്പൊ പിന്നെക്കഴിഞ്ഞ മാസം, ആഹ് കഴിഞ്ഞ മാസമല്ല എപ്പളോയൊരിക്കല് നമ്മളുകിണറിലെ, എല്ലാവരും ആഹ് കിണറിലെ വെള്ളം ആഹ് മാറ്റി, ആഹ് വൃത്തിയാക്കി വീണ്ടുംനല്ലവെള്ളം വര ത്താൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
മഹ് മഹ് മഹ് വീട്ടിൽ നല്ല വെള്ളമൊക്കെ പരിശോധിക്കുവോ ഇടക്ക് ക്ക്, ഇങ്ങനെ ലാബിക്കൊണ്ടോയിങ്ങനെയൊക്കെ ചെയ്യോ? ഇപ്പെന്തെങ്കിലും ഇണ്ടോ ഇല്ലേയെന്നൊന്നും നമുക്കറിയാൻ പറ്റൂലല്ലോ?
ഇല്ല, ഇതുവരെയങ്ങനെ ചെയ്തിട്ടില്ല. കാരണം നമ്മളിതുവരെ കുടിച്ചോണ്ടിരുന്ന വെള്ളം നമ്മടെ കിണറിലവെള്ളമായിരുന്നു. കുടിച്ചോണ്ടിരുന്ന വെള്ളാണത്, ഇതുവരെ യാതൊരു പ്രശ്നവുമില്ല കാരണം നമ്മളങ്ങനെ പച്ചവെള്ളം കുടിക്കാറില്ല. ഞങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും, നമ്മള് പച്ചവെള്ളം കൊടുക്കാറില്ല. ആ.. വെള്ളം തന്നെയാണ് കുക്ക്, പാചകം ചെയ്യാനുമെടുക്കുകാ അതുപോലെ തന്നെ അ.. കുടിക്കാനാണെങ്കിലും, ഏ.. ഇങ്ങനെ നല്ല രീതിയിൽ തിളപ്പിച്ചിട്ടാണ് ആറ്റി യാറ്റി കുടിക്കല്.
ഉ.. നമ്മുടെയിവിടെയൊക്കെ കിണർ വെള്ളമില്ലേട്ടോ.
ആഹ്.. പിന്നെയെങ്ങനയാ?
നമുക്കിവിടെ പൈപ്പുവെള്ളമാണ്. നമ്മുടെയിവിടെയൊന്നും കിണറേയില്ല. കിണറിണ്ടെങ്കിൽ തന്നെയതു പണ്ടുള്ള വീട്. ഇവിടെ നമുക്ക് ആലുവാ. പൈപ്പുവെള്ളമില്ലേ, ആലുവേന്ന് പമ്പുചെയ്തെടുക്കണ വെള്ളവാ. അവിടുന്ന് പമ്പ് ചെയ്ത്. ഇലക്ട്രിക്ക്‌.. വാട്ടർ ആഹ്.. നമുക്കുകുടിക്കാനാ വെള്ളമുണ്ട്. പിന്നെ.. മറ്റാവശ്യങ്ങൾക്കു മിക്ക വീടുകളിലും ഫോർവിലുവെള്ളമുണ്ടാവും. അതായത് മോട്ടർ താഴ്ത്തിയിട്ട് അഹ്.. ഭൂമിയുടെ അടിയിൽ നിന്നുവെള്ളവെടുക്കും.
ആഹ്.. കുഴൽക്കിണറാണോ ആ.. അ.. ആഹ്
കുഴൽക്കിണറല്ല, ഇങ്ങനെഭൂമിടെയടീന്നു മോ മോട്ടർ താഴ്ത്തീട്ട്, അങ്ങനെയെടുക്കും വെള്ളം. പിന്നെ, നമ്മുടെ യിവിടെയൊക്കെ പൈപ്പുവെള്ളമാണ്. എല്ലാ വീട്ടിലും പൈപ്പുവെള്ളമുണ്ടാവും, പൈ കണക്ഷൻ, അപ്പൊ നമ്മുടെയിവിടെയൊക്കെ കിണറില്ല. ആ.. ടൗണേരിയ അയായതു കൊണ്ട് നമുക്കിവിടെ കിണർ സൗകര്യങ്ങളൊന്നുമില്ല. മിക്ക വീടുംതന്നെ രണ്ടുസെന്റിലാക്കൊരു വീടും.. ലായിരിക്കുമപ്പൊ യിവിടെ കിണറൊന്നും കുത്താനുള്ള സ്പേസൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് ഇവിടങ്ങളിലെല്ലാ വീടുകളിലും പൈപ്പുവെള്ളം തന്നെയാ, പിന്നെ ചില സമയത്തുരണ്ടു.. മൂന്നുദിവസമൊക്കെ വെള്ളംവരാണ്ടിരിക്കും. ഇങ്ങനെ, അറ്റകുറ്റപ്പണിയൊക്കെ നടക്കുമ്പോ നമുക്കു നല്ല ബുദ്ധിമുട്ടാണ്.
ആ.. ഹാ.. ഹാ.. ഞമ്മക്കിതുപോലെ ജലനിധി വെള്ളം കിട്ടുന്നതാണ്. പക്ഷേയീക്കൊല്ലം എന്താന്നറിയില്ല, ജല.. ജലനിധിയുടെ വെള്ളം കിട്ടാറില്ല. കഴിഞ്ഞകൊല്ലമൊക്കെണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്താന്ന് ആർക്കറിയാം കി
ജലനീധിന്നുപറയണയീ ടാങ്കറിൽ കൊണ്ടുവരുന്നതാ..
അതെ.
അഹ്.. ആ.. ആഹ്.. നമ്മുക്ക് അഹ്.. ഇവിടെ ടാങ്കറിൽ ഇവിടേന്നുമല്ലവെച്ചാ- ചില സ്ഥലങ്ങളില് ഇപ്പൊ വെള്ളത്തിനുഭയങ്കര അ.. അ.. ബുദ്ധിമുട്ടുണ്ട്. അവിടേക്കിതുപോലെയിങ്ങനെ ടാങ്കറിലുവെള്ളം കൊണ്ടുവന്നിട്ടു കുടിവെള്ളം കൊടുക്കാറുണ്ട്. സ്ഥലങ്ങളിലൊന്നും വെള്ളം ത്തിനുഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കൊച്ചു ഏരിയായിലേയുള്ളൂ
ആ.. വെള്ളമില്ലെങ്കിലു നമ്മുക്കുപറ്റത്തുവില്ലാലോ പ്രത്യേകിച്ചിപ്പം മഴയായതുകൊണ്ട് പ്രശ്നമില്ല. വേനൽക്കാലത്താണ് കുറച്ച് ബുദ്ധിമുട്ട്.
അതെ അതെ. മഴെയായത് കൊണ്ട് മഴ വെള്ളമെങ്കിലും സംഭരിച്ചുവെക്കാം.
ആഹ്.. പിന്നെ പറയുന്ന കേൾക്കാം. നമ്മളിപ്പ അധികം തിളപ്പി തിളപ്പിച്ചാറ്റി കുടിച്ച വെള്ളാണെങ്കിൽ, നമക്ക് അതിനാ കത്ത് മിനറൽസ് ശരീരത്തിൽ കിട്ടൂല എന്നും പറയുന്ന കേൾക്കാം, പക്ഷെ ശരിക്കും നമ്മള് നല്ല പച്ചവെള്ളം കുടി കുടിക്കുന്നതാണ് നമ്മള്ടെ ശരീര ഏറ്റവും നല്ലതെന്ന് പറയുന്ന കേൾ ക്കം. പക്ഷെ നമ്മക്ക് പച്ചവെള്ളവും കുടിക്കാനും പറ്റൂല. അതെ അത് ശരിയാണ്. അതുകൊണ്ട്.
ചെലപ്പോ നമ്മുക്ക് ഈ പിന്നീട് എന്ത് വരുമെന്നുള്ള ഒരു ടെൻഷൻ ആയിരിക്കാം.
ഉം അതെ അത് മാത്രല്ല നമ്മള് ഒരു ദിവസം ആണെങ്കില്. ആഹ് മൂന്ന് ലിറ്റർ വെള്ള എങ്കിലും ദിവസം കുടിക്കണം എന്നാണ് പറയുന്നത് ലെ
അതെ അതെ. ഞാനൊക്കെ മൂന്ന് ലിറ്റർ വെള്ളമൊന്നും കുടിക്കാറില്ല ട്ടോ. ഒരു ലിറ്റർതന്നെ തികച്ചു കുടിക്കണണ്ടായില്ലേന്ന്റിയില്ല വെള്ളം കുടിക്കണ കാര്യത്തില് എനിക്ക് ഭയങ്കര മടിയ..
പ്രത്യേകിച് ഇപ്പ മഴക്കാല ആയോണ്ട്. വെള്ളം കുടിക്കലേ ഇല്ല ഭക്ഷണം കഴിച്ചന് ശേഷംണ് വെള്ളത്തിന്റെ ഓർമ്മ ഉണ്ടാകത്തുള്ളൂ
ഉം ഉം
പിന്നെ... ആഹ് പിന്നെ കു കുഞ്ഞുങ്ങളൊക്കെ വെള്ളം വെള്ളം കുടിക്കാറുണ്ടോ??
ആ മക എന്റെ കൊച്ചിന് വെള്ളം കൊടുത്തു വിടണ എന്റെ. ഒരു കുപ്പിയുടെ പകുതിയുടെ മുക്കാല ഞാൻ കൊടുത്തണ്ട അതില് അരക്കുപ്പി വെള്ളം തിരിച്ചു കൊണ്ട് വരും അതും വെള്ളം കുടിക്കൻ ഇതുപോലെ ഭയങ്കര മടിയാ..
ഒരു ബോട്ടിലെ വെള്ളം അതിന്റെ പകുതി വെള്ളം ബോട്ടിൽ തന്നൊയിയിരിക്കും ഉണ്ടാവുക.
ആഹ് അതിൻ ഭയങ്കര മടിയവെള്ളം കുടിക്ക
ആഹ് വെള്ളം കുടിക്കല് കുറവാണ് പിന്നെ ഇപ്പ മഴ ആയത കൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യ ല്ല കാരണം അവർക്കും വെള്ള വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാവൂല്ല
ഉം..
പിന്നെ...
ആഹ് നമ്മുക്ക് തന്നെ മടിയല്ലേ വെള്ളം കുടിക്കാൻ..
അതെ നമ്മുക്കിനെ മടിയാണ്..
അപ്പ പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല.
ഹംഹു
എന്നാലും ആഹ് അപ്പപ്പ ഈ പ.. കിണറ്റിലൊക്കെ വെള്ളം ആഹ് ഒരു കിണറിലും വെള്ളം ഇല്ലെങ്കിൽ നിങ്ങളും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഭയങ്കര വേനലൊക്കെ വരുമ്പോ
ആണ് കാരണം നല്ല കഴിഞ്ഞ ആഹ് ആ.... മാസം മാർച്ച് ഏപ്രിൽ ഏപ്രിൽ ആ ഒരു സമയത്തൊക്കെ നല്ല വെയിലായിരുന്നല്ലോ ഭയങ്കര വെയിലല്ലേ ആഹ് പിന്നെ അപ്പഅന്നൊക്കെ നമ്മുക്ക് വെള്ളം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ആരുന്നു വെയിലു വരുന്ന മുമ്പേ വെള്ളത്തില് ആ കിണറില് വെള്ളം കുറവായിരുന്നു അപ്പം നമ്മുക്ക് ആ... അപ്പുറത്തെ വീട്ടില് ചെല വീട്ടിലൊക്കെ കുഴൽ കിണർണ്ടാവും അപ്പൊ അവിടെന്ന് നമ്മള് മോട്ടർ കണക്ഷൻ ചെയ്യും പക്ഷെ ആഹ് വെള്ളം കുടിക്കാൻ പറ്റൂല പക്ഷെ വേറൊരു വീട്ടില് കിണറില് കിണറിൽ വെള്ളമുള്ള വീടുണ്ടാവും അപ്പൊ അവിടെ പോയിട്ട് കുടിക്കാൻ മാത്രമായി നമ്മൾ വെള്ളം എടുക്കും പിന്നെ കുളിക്കാനും ബാത്‌റൂമിൽ കി ആഹ് പർപ്പസ് വേറെ പാത്രം കഴുകാനും തുണി അലക്കാനും അങ്ങനെ അങ്ങനത്തെ കാര്യത്തിന് മാത്രാണ് കുഴൽ കിണർ വെള്ളം എടുക്കുവ പിന്നെ കുടിവെള്ളത്തിന് മാത്രയിട്ട് വേറെ വീട്ട്ന്ന് കിണർന്ന് വെള്ളം എടുക്കും
എടീ ഇ മറ്റേ ഇത് അടച്ചാടി ആള് ആഹ് വെള്ളം ആഹ് ഇവിടെ ഇപ്പ ഇപ്പ വല്യ കുഴപ്പില്ലട ചില സമയത്ത് വെള്ളമില്ലാണ്ടായപ്പോ അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നാ ഞാൻ പൈപ്പ് വെള്ളം ആയതോണ്ട് എടുത്ത് വെക്കില്ല എടുത്ത് വെചെയിഞ്ഞ എന്റെ മോളയില് കൊണ്ടുവന്ന് എന്തെങ്കിലും ഇടും. അപ്പൊ നമ്മള് പൈപ്പില് ടാങ്ക് അടിച്ചിട്ന്ന വെള്ളേ ണ്ടാവുള്ളു. ചില സമയത്തൊക്കെ വെള്ളം നിന്നോവാറുണ്ട് അപ്പൊ ഭയങ്കരായിട്ട് കിടന്ന് കഷ്ടപ്പെടും.
അതെ
ഉം
ധാരാളം അത് മാത്രല്ല ധാരാളം വെള്ളം കുടിച്ചാലാണ് നമ്മടെ പകുതി അസുഖം മാറത്തുള്ളൂ.
ഏ പക്ഷെ വെള്ളം കൊറെ കുടിക്കുമ്പോ നമ്മക്കൊരു ബുദ്ധിമുട്ട് വരുയ്
ആ അതും ശരിയാണ്. പ്രത്യേകിച്ച് മഴക്കാലായോണ്ട് വെള്ളത്തിനെ പറ്റിയിട്ട് ഒരു ചിന്തേയേ ണ്ടാവൂല്ല.
ആഹ അതെ ശെരിയെങ്കി നി പിന്നെ വിളിക്കാ
ആഹാ
എട്ടാ